ഹലോ
ഹലോ
കേക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് പ്പ കേൾക്കന്ന്ണ്ട് എന്താ വിശേഷങ്ങൾ ഓഹ് പണിയൊക്ക കഴിഞ്ഞു. ഫ്രീയായി
എന്തേ രാവിലെ സ്പെഷ്യൽ എന്തായിരുന്നു ചായക്ക്
രാവിലെ സ്പെഷ്യലൊന്നും ആയിട്ടില്ലേനി പാലപ്പണ്ടായ്നു
ആഹ്
പിന്നെ ഉച്ചക്ക് മീങ്കറി
നൂൽപുട്ടാണോ
ഏയ് അത് നൂലപ്പം പാലപ്പം പർഞ്ഞാല് നമ്മളെയ് പിന്നേ എന്തുണ്ടാവും ദോശേന്റെ പോലെണ്ടാവും. തേങ്ങ തേങ്ങക്കെ
തേങ്ങ
തേങ്ങാ തേങ്ങന്റെ വെള്ളം പാരും ഈസ്റ്റിടും അങ്ങനെ അരീല് ചോറൊക്കെട്ടിട്ടടിച്ചിട്ട് നമ്മള് മറ്റേ അപ്പച്ചട്ടിണ്ടാവുല്ലോ അയില്ണ്ടാക്കൂലേ
ആഹ് വെള്ളപ്പം ആഹ് മനസ്സിലായി
ആഹ് അതെതെ നമ്മളയിന് പാലപ്പം ന്ന് പറയും പിന്നെന്തൊക്കെണ്ട് അവടെ എന്തേനു
ഇവിടെ ദോശ
ഹാഹ് അയ്ശെ
ആഹ് പിന്നെ ഉച്ചക്കേക്ക്ന്തൊക്കെ ആഹ് പണിയൊക്ക കഴിഞ്ഞ് ഉച്ചക്ക് എന്തായിരുന്നു
ഉച്ചക്ക്താ പയറുപ്പേരി മീൻകറി മീൻപൊരി ചോറ്
ഉം ഇയാളെവിടെ സ്ഥലം
ഞാനോ ഞാന് എടവണ്ണ മലപ്പുറം
എവടെ
മലപ്പുറം, എടവണ്ണ ഉം
ആഹ് ഏഹ്, ചെറിയ കുട്ടിണ്ടോ സൗണ്ട് കേക്ക് ണ്
ഓഹ് ചെറിയ കുട്ടിണ്ട്, രണ്ട് വയസ്സ് രണ്ടാൾണ്ട് മോന് ആഹ് മോനിണ്ട് മൂന്നാം ക്ലാസ്സില
മൂന്നാം ക്ലാസ്സില് സ്കൂളി പോയിട്ടുണ്ടാവൂല്ലേ
ഓഹ് സ്കൂളി പോയി
ആളെങ്ങനെ ഇല്ല മഴ ഇല്ല ഇന്ന് മയ ണ്ടായിട്ടില്ല്യ ഈ രണ്ട് മണി മൂന്ന് മണിന്റെ ടൈമിലൊക്കെ നല്ല കാറ്റാണയിണെ
ആഹ് അയ്ശരി ഇവിടെ മദ്രസ് പോണ സമയം സ്കൂളി പോണ സമയം ഇവിടൊക്കെ ഫുള്ള് മയന്നെ കൊണ്ട
ആഹ്
ആഹ് നഞ്ഞിട്ട് മക്കൾ പോവല് മദ്രസില് മൂന്നില് സ്കൂളില്
സ്കൂൾല് മൂന്നില്, ഈ എൽ കെ ജി യു കെ ജി എന്തെലും പഠിച്ചിണോ
ആ ഓനിക്ക് എട്ട് വയസ്സ്
ആഹ് പിന്നെ ഈ കുട്ടി രണ്ട് വയസ്സില്ലേ
ആഹ് ഇവൾജ് ഇവൾക്ക് രണ്ട് വയസ്സ്
ഹസ്ബന്റിന് എന്ത് ജോലി
മീൻ കടേണ് ഇവിടുത്തെ ഒരു അങ്ങാടി തന്നെ മീൻ മാർക്കറ്റ്
ആഹ്
ഉം
അപ്പൊ ഫ്രഷ് മീൻ കിട്ടും അതോ ഐസ് ഇട്ട മീനൊ
ഉം ഞല്ല ഫ്രഷന്നെ കൊണ്ടുവരും നമ്മൾ അടുന്ന് കൊണ്ട് വരണ ല്ലേ
ആഹ്
ഉം പിന്നെ ഇയാള് മാരിട് ആണാ ആഹ് എടുത്തല്ലെ അതെ ആഹ് ഇവിടുണ്ടോ ഇക്ക ഇവിടുണ്ടോ
ഞാൻ ണ്ട്
ഉം മക്കൾ ണ്ടാ
മക്കളില്ല്യ കല്യാണം കഴിഞ്ഞിട്ടുള്ളു ആറ് മാസായിട്ടുള്ളു
അതാ ചോയിച്ചത് അയ്ശരി ഏഹ് പഠിക്കാനോ
ഇല്ല ഇപ്പ പഠിക്കണൊന്നില്ല ഇയാൾ പഠിക്ക്ണോ
ഇല്ല ഇപ്പൊ പഠിക്കണൊന്നൂല്ല പഠിപ്പൊക്കെ നിർത്തി എന്തിനാണ് പഠിച്ചിന്നത് അല്ല ഞാൻ ടി ടി സി
ഉം ഞാനും ടി ടി സി
ഹാ അയ്ശരി ഡിഗ്രി എട്ത്താ
ഇല്ലാ
ഉം ഞാനെട്ത്തിട്ട് പിന്നൊരോ ഇതില് പോയി വർക്ക് ചെയ്ത് കൊണ്ട്ന്നീനാ
ഈ ഞമ്മളിങ്ങനെ ട്രെയിനിങ്ങിന് പോയീനീ പിന്നെ ക്ലാസ്സ് കഴിഞ്ഞപ്പൊ ആ
മാരീഡായില്ലേ
ആഹ്
ഇന്നി നോക്കാലെന്നാല് ഹസ് ഹസ്ബന്റ് നാട്ടിലിണ്ടാ
ആഹ് നാട്ടിലിണ്ട്
ആയ് എന്നാലും വൈകുന്നേരം വരാലൊ
ആഹ്
അടുത്തേടെങ്കിലും സ്കൂളൊക്കെ ട്രൈ ചെയ്താ മതി
കേൻ ക്കിവിട കേറണം
ഉം വീടിന്റടുത്തന്നെയാണോ ഹസ് ബന്റി ന്റെവീട് രണ്ട് വർഷോ
ആഹ് മോണ്ടിസോറി
അല്ലല്ല സാധാ ടി ടി സി ഇല്ലേ എൽ പി എൽ പി ഞാൻ പഠിച്ചിട്ട് കൊറേ ആയിട്ടോ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒമ്പത് വർഷം കഴിഞ്ഞു അയിന്റെ മുന്നേ പഠിച്ചതാ
ആഹ്
ഉം
വിട്ട്
പിന്നെന്തൊക്കിണ്ടായി ഇൻ ഇവടെ വീട്ടില്ലാതോ ഇന്റെ വീട്ടിലോ
ആഹ് അല്ലാ ഹസ്ബൻഡിന്റ വീട്ടില്
ഏഹ് ഹസ്ബൻ്റ വീട്ടില് ഇപ്പൊ ഞാനും ഇക്ക്യും മക്കളന്നെ ഒള്ളൂ ഇമ്മെയിപ് പ്യു അനിയന്റെ വീട്ടി പോയി പിന്നെ നാത്തൂമ്മാര് രണ്ടാള്ണ്ട് മാരീഡാണ് അങ്ങനെല്ല എല്ലോട്ത്തും നിക്കും ഇവടിം നിക്കും എളെ അനിയന്റെ വീട്ടിലും നിക്കും അങ്ങനെ മാറി മാറി നിക്കും ഇപ്പവടെ പോയിട്ടൊരു മാസം കഴിഞ്ഞു
ഉം
ആഹ് എന്റ വീട് എടവണ്ണ ഹസ്ബന്റിന്റ വീട് മുക്കം
ആഹ്
മുക്കം കേട്ടിട്ട്ണ്ടാ
ആഹ്
ഹലോ
റെയ്ഞ്ച് പോയോ കേൾക്ക്ണില്ല്യേ ആവശ്യില്ല ഹസ്ബൻഡ്നെന്താ ജോലി എന്താണ് ഹലോ ക്ലിയറില്ലല്ലോ നിങ്ങക്കവടെ റെയ്ഞ്ച് പോണ്ടോ ആഹ് പറയു
ഇല്ലില്ലാ ആഹ് ഫിഷർമാനാ
ആഹ് ആരേ
ഹസ്ബൻ
ആഹ് അയ്ശരി പിന്നെ വേറെന്തൊക്കേ എന്താ ഫുഡ് ഇണ്ടാക്കി ഉച്ചക്ക്
ഉച്ചക്ക് പുട്ട് മീൻകറി മീൻ പൊരിച്ചത് ചിക്കൻ കറി
ആഹ് അമ്മക്ക് പിന്നെ അയ് ശരി ചിക്കൻ കൂട്ടാത്ത ആൾക്കാരുണ്ടോ അതാണോ, മീൻകറി രണ്ടും കൂടി വെച്ചേ. ഇവിടെ അങ്ങനെ വെക്കല് ഹിമ്മിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പ ബീഫ് കഴിക്കൂല, ഇമ്മള് കഴിക്കൂല ഇല്ലങ്ങനെ വക്കൂല്ല
പലോരും പലേ തരത്തിലാ. നമ്മളെപ്പോലെ
ഉം യ്യ് ഇപ്പ എടെയാണ് അതെ ഹ്ഹ. ഇക്കാടെ വീട്ടിലാണോ അതൊ അൻ്റെ വീട്ടിലാണോ
ഏ എന്റെ വീട്ടിലാ
ആഹ് അത് ശരി
ഉം
രണ്ടാള വീടും അടുത്തടുത്താണോ
അല്ലല്ല
ഹസ്ബൻഡ് ആഹ് വിരുന്നു വന്നതാവൂല്ലേ ആഹ് ശരി
ആഹ് ഞാൻ ഇന്നലെ വന്നത്.
ഉം എത്രെസം നിക്കും
ഇല്ല ഇന്ന് പോവും. ഞാന് ഒരു ഹോസ്പിറ്റലിൽ പോവാനുണ്ടായിന്, അപ്പൊ വന്നു
ഏഹ് ആഹ് അത് ശരി പോയി വന്നോ
ഇല്ല ഉച്ചക്ക് ശേഷം അവിടാ ഏ ഏ നാളെ ഏട്ടനുണ്ട്, അനിയനുണ്ട്, ഏട്ടന്റെ വൈഫ് പിന്നെ ഉമ്മ പ പിന്നൊരു പെങ്ങളുണ്ട്
ആഹ ശരി എല്ലാരുണ്ടല്ലേ, ആ എല്ലാരുണ്ട്ല്ലേ
ആ ഉണ്ട്
ഏട്ടനും ഇങ്ങളോടൊപ്പം തന്നെ
ആ എല്ലാരും അവിടെത്തന്നെ ഉണ്ട്
ആ എന്നാ പിന്നെ അതോട് പിന്നെ പണി വേഗം കയ്യല്ലോ. രണ്ടാളും കൂടി എടുത്താൽ മതിയല്ലോ.
ഞമ്മക്ക് ഒറ്റ ഒറ്റക്കെടുക്കുന്നതാ ഇഷ്ടം അതാകുമ്പോള് ഒരു ഒരാക്ക് കൊടുക്കാനില്ല ഒന്നുല്ല. അപ്പൊ പെട്ടെന്ന് അങ്ങട്ട് പണി കഴിയും അത് ആരെങ്കിലും ഉണ്ടാവുമ്പോൾ നമുക്കൊരു മടിയാണ് എനിക്കേറ്റിഷ്ടം ഒറ്റക്കാട്ടോ അതാവുമ്പോ ഒരാളെ നോക്കണ്ടാ നമ്മക്ക് നമ്മക്ക് നമ്മളെ പണിയെടുത്ത്, ഞാൻ ഒറ്റക്കാവുമ്പ എങ്ങനൊയാലും ഒരു പത്ത്
വേഗം പണികയും ലേ പണിതീർക്കൂല്ലേ. ആഹ അത്ശരി
പക്ഷെ മുച്ചിയൊക്കെ ഉണ്ടാവും എന്തായാലും.
മറ്റെരാൾ ഉണ്ടാവുമ്പോ നമ്മള
ആഹ
പിന്നെതല്ല നമ്മളിങ്ങനെ ഓലെ, രണ്ടാളും കൂടി എടുക്കാന്നറിയുമ്പോളെ അതെ അതെ. സാവധാനല്ലേ എടുക്കുള്ളൂ. മറ്റേ നമ്മള് തന്നെ എടുക്കണ്ടേന്ന് വെച്ചിട്ട് വേഗം എടുക്കും. ആഹ് അഹ് ശരി മൂത്തച്ഛിന്റെ വീട് അവിടത്തന്നെ.
ഇല്ല ആള് മലപ്പുറം കൂട്ടായി, ആ ഭാഗം അറിയോ
കേട്ടിട്ടുണ്ട് എനക്ക് ആ ഭാഗം ഒന്നും നിശ്ച്ചില്ല.
ആഹ് അത
കേട്ടിട്ടുണ്ട്. അറിയൊന്നുല്ല. ആ ശരി
ആള് ഉണ്ടായില്. എന്നെക്കാളും ലോങ്ങാണ് ആള്.
അഹ് ശരി പിന്നെ ഏട്ടന് ഇവിടത്തന്നെ നാട്ടിലുണ്ടാ
ആഹ എല്ലാരും വട്ത്തന്നെണ്ട് എല്ലാന ഏട്ടൻക്കിങ്ങനെ എന്ത പറയല് മീൻ കൊണ്ടന്നല്ല ഇത് വണ്ടി മറനാട്ടിക്ക് കൊണ്ടോവൂലേ
ആഹ്
ആ പണിയാണ് ബാക്കിയുള്ള ഒരു മൂന്നാള് ഫിഷർമാൻ ഇപ്പയീ അനിയനും ആളും ഫിഷർമാനാ
ആഹ്
പിന്നെ എന്റെ വീട്ടിലും എൻറെ ബ്രദറും ഉപ്പൈ ഫിഷർമാൻ
അയ്ശരി അങ്ങനെ ആ ഭാഗത്ത നല്ലത് ഇണ്ടാവില്ലേ
ആഹ്
നമ്മള ഭാഗത്ത് അങ്ങനെ ഉണ്ടാവില്ല അതാ പറഞ്ഞേ നമ്മളവിടെ അങ്ങനെ ഉണ്ടാവൂ നമ്മള് ബേപ്പൂരൊക്കെ പോയിട്ട് എടുത്തിട്ട് വരണം മീനൊക്കെ
ജോലികളാവുംല്ലേ എല്ലാ
ആഹ അതെ അതെ ഞാൻ പറഞ്ഞത് ആഹ ഇവിടെ ഇപ്പ അങ്ങനെ പല പല ജോലികളാ ഇവിടെ വര് ഇക്കതേപോലെ ഇങ്ങനെ ബേപ്പൂരൊക്കെ പോയിട്ട് കൊണ്ടു വന്നിട്ട് അങ്ങനെ മാർക്കറ്റിൽടും പിന്നെ അനിയനൊക്കെ ലൈഞ്ഞ് പോവും വണ്ടിയില് പോവ്ണ്ട് പിന്നെ എന്തൊക്കെ ഫുഡൊക്കെ വന്നിട്ട് കുളിയ ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയോ
ഇല്ല നമ്മള് സ്വന്തമായിട്ടില്ലാ്പോ നമ്മള ഇപ്പോ തന്നെ ഒന്നും കുളിക്കൂല്ല
ഇല്ലാലും ഇപ്പ എന്തൊരു തണുപമാകല്ലേ
ചേലേപ്പെ കുളിയും
ള്ളും മായന്നെ ന്നാക്കെ മോളെ പ്രത്യേകൊച്ചൊന്നുല്ലല്ലോ
ന്നാ ശെരി വിളിക്കാ
ആഹ് ഓക്കെ